അറിയാറല്ലേ
ഹലോ ആ എന്തൊക്കെ
അതക്കെ ങ്ങന പോണ സുഖം സുഖല്ല
ആ സുഖം ഫുഡ് കഴിച്ചോ
ഉന്താവിടെക്കെ കഴിഞ്ഞാ
ആ കയ്ഞ്ഞു എന്താ കയിച്ച്
ഞാനിന്ന് പുട്ടുണ്ടാക്കി. അതെന്തേ?
ഇവിടെ ചപ്പാത്തി കടലക്കറി
ഉം കുട്ടിളൊക്കെ പോയോ?
അ ഞാൻ സ്റ്റുഡന്റണേ.
ക്കനാളാ.
ആ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി ത് കൊടുത്തക്ണ്
അ ഓൺലൈനആയിട്ട് അതോ?
ആ അഡ്മിഷന് കൊടുത്തക്കണ്
ആ തൊടങ്ങിട്ടുണ്ടാവലോ ല്ലേ? കിട്ടീട്ടോവേണ്ടരും ല്ലേ. ഉം ശരി.
ഇങ്ങള് എന്താ ഇയ്യ്ണ്.
ഞാന് ഹൗസ് വൈഫാ വീട്ടമ്മാണ്. ഉം
പിന്നെ എന്തൊക്കെ?
ഓ വിശേഷങ്ങളൊക്കെ? ഇപ്പ എന്താ ഒഴിവായിക്ക. ഇപ്പൊ വീട്ടിലിരിക്കാവും ലെ എന്തൊക്കെ ജോലികളൊക്കെ. ഇല്ല മഴ ഇല്ല രണ്ടീസായിട്ട് വെയിയിലണ് വെയില രണ്ടീസായിട്ട്.
ആ ഇവിടെ അങ്ങന തന്നെ രണ്ടീസായിട്ട് വെയില്ന്നെ ഇന്നും.
ജോലിയാളൊക്കെ കഴിഞ്ഞ വീട്ടില്.
ഇല്ല കയ്യണു.
ഉം ഷിയക്കാന്താ പിന്നേടി. ഞാന്ചായടിയൊക്കെ കഴിഞ്ഞീങ്ങനെണ്ടി ഇരുന്നത ഇനിയിപ്പോ നോക്കിട്ട് വേണം. ഹസ്ബന്റ് ജോലിക്ക് പോയി. കാര്യങ്ങള്. കുട്ടികളെ പഠിക്കാൻ പോണൊണ് ആരൂല്ല ന്റെ മോളിതെ രണ്ട് പെണ്ണും രണ്ട് ആണും. പേര കുട്ടികളുണ്ട് കുട്ടിയാള് സ്കൂളി പോവാൻ തുടങ്ങി. പോയി രാവിലെ പോയി ഒര് ഇഞ്ഞി അവ്ട്ന്ന് തന്നെ സ്കൂൾക്ക് പോവും. മദ്റസിന്ന് തന്നെ.
ഉം കൃഷിയൊക്കെ ഇണ്ടോ?
ഏഹ്
എന്തേലും കൃഷിയാ ചെടിയാളോ എന്തേലുംക്കണ്ടോ?
ആഹ് കൃഷിം ചെടിളൊക്കെ ഇണ്ട്.
നേരം പോണ്ടേ? ഇപ്പൊ വെറ്തെ വീട്ടിലിരിക്കല്ലേ?
വെറുത വീ ഫോണമ്മ ഇങ്ങനെ കഴിച്ചിരിക്ക. അപ്പ ഇത്ങ്ങനെ കണ്ടപ്പോ നോക്കിയ.
ഉം ശരി എനക്ക് ഇവിടെ ട്രാഗൺ ഒക്കെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് അറിയോ?
ആഹ് ഞങ്ങളും ഇവിടെ കുഴിച്ചിടുക്കണ് പക്ഷെ ഇണ്ടായിട്ടില്ല.
എന്താ വെച്ചിട്ടുള്ളൂ.
ആഹ് റംബുട്ടാന
ആ റമ്പുട്ടാന്ണ്ട് ഇവിടെ. ഞങ്ങക്ക് കായക്കലൊടങ്ങിട്ട് രണ്ട് മൂന്ന് വർഷം ങ്ങള് അത് റമ്പുട്ടാനന്നൊന്ന് അറിലാരുന്നു ഞങ്ങളങ്ങനെ തയ്യള് കുറേ വാങ്ങിച്ച് ഒരു പെട്ടിയ ഒന്നായിട്ട്. ട്ട് വാങ്ങിച്ചാന്ന് വെച്ചത്. സവർജില്ലന്നൊക്കെ പറഞ്ഞിട്ട് തന്ന തയ്യ കായ്ച്ചപ്പോ പിന്നെ റംബൂട്ടാനായിന്നു.
ഏ ഞങ്ങളത് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുംന്ന് പറഞ്ഞുങ്ങണ്ട അങ്ങനെ വാങ്ങി
ഒട്ട് തൈ കഴിച്ചില്ലേ
ആ ഇപ്പൊ ര മൂന്നട്ട യോണ്ട് കയ്ച്ച്ക്ണ്
പക്ഷെ ഞങ്ങൾതൊന്നും കിട്ടൂല അണ്ണാ തിന്നാണ് അണ്ണാറക്കണ്ണൻ ണ്ടല്ലോ എന്താ തൊലിച്ചത് ത് വെല്ല്യ മരാണെ
ഞങ്ങൾത് ചെറിയമാരാണ് പക്ഷെ ഇണ്ടാവണ സാനം കൊറെണ്ടാവും
ആ നല്ല വൽപ്പണ്ടാവും ഒട്ട് തൈയ്യിൻ്റെ അല്ല അതിന് കുരുമെന്നൊക്കെ നല്ലോണം പോരും ഞങ്ങൾ ത് കുരുമെന്ന് ശരിക്കണ്ട് പോരൂല്ല നാടനായിട്ടാണ്
ഏ ഞങ്ങൾത് കുരുമ്ന്ന് നല്ലോണ്ണം. പോരും നല്ല വെല് പ്പൊം കള റൊക്കെ ള്ളതാ
ഉം പതാകുമ്പോ വലട്ട് മൂടാനും പാകം പാകത്തെ മരാവും. നല്ല ഐറ്റില് പോയിട്ട് എവിടെത്ത്ന്നന്താലും പോവും
ഇപ്പോ ഇകുറിയാണ് തിന്നലൊട്ങ്ങിക്ക്ണെ ലാസ്റ്റ് വെച്ച് കാണ്ട് മോള്ത്തൊക്കെ ങ്ങനെ കൊത്ത ലൊട്ങ്ങിക്ണ്
ഉം ആ മര്ത്ത്മെങ്ങനെ നിക്കണ കാണുമ്പോ നറേണ്ണ പോലെ തോന്നും ഇവടെക്കെ നോക്കുമ്പോക്കെ തോടേ ര്ക്കാരം ചോ കൊണ്ടോയി വെക്ക്ണത് ഒക്കവര് തിന്ന്ട്ട്ണ്ടാവും ഇങ്ങട്ട് അങ്ങട്ട് വെ ടീന്ന് മരം വെട്ടീറ്റ് പ്പം പിന്നിം അതേപോലെഉണ്ടായിപ്പ അയ്‌മെ പിന്നും കയ്ച്ച്ണ് അത്യാവശ്യം കയിച്ച് ണ് ഇപ്പനെ ആ
ചെട്യാള്ല്ലേ
ആ ചെടികളൊക്കെണ്ട് അത്യാ ചെടിനേക്കാട്ടിം കൂടുതല് ഞക്ക് ഫ്രൂട് സൊളും തൈയ്യളും
എന്തൊക്കെ ഫ്രൂട്ട്സ് ണ്ട്
അതെണ്ടണ്ടൊക്കെ പേര് എനിക്കെന്നെ പറഞ്ഞു തരാൻ അറിയില്ല ഡ്രാഗണ് നിങ്ങളോടെ ഏതാ കളറ്ള്ളത് റെഡ്ണ്ടാ
റെഡ ആാണ് പക്ഷെ ഇതുവരെ ഇണ്ടായിട്ടൊ ഒന്നുംല്ല
പട്ത്ത് കൊട്ന്ന് വെച്ചതാ അയിന് പായ തിന്റെ പൊറം റെസെന്നാവും ഉള്ളാണ് പലേ കളറാകും റെഡ് കളറും വൈ ഉണ്ടാവും അത്ങ്ങനെ കുഴിച്ചിട്ട്ട്ട് അത് വെച്ചിട്ട് അയിന്റെ മേലെ ടയറൊട്ത്ത്ണൊ ങ്ങള്
ആ് ഞങ്ങളും അങ്ങനെ തന്നെയ ടയറൊക്കെ കൊടുത്തുക്കണു സാധനം ഇത് വ ണ്ടാവ്ണ് ണ്ട് പക്ഷെ അയ്മെ സാനണ്ടാവണില്ല
അത ഫുഡ് നല്ല വെയില് ളള സ്ഥലം മാണം
എ ഏ
അതാവണൊള്ളൂ
ആ അയ്ന് ടെ മുന്നിലായിട്ട് ഞങ്ങക്കൊരു ബുദ്ധിമുട്ടായിക്ക്ണ് അതുകൊണ്ടങ്ങനെ ഇ മുള്ളൊക്കെണല്ലോ
ആ
പറമ്പിലൊക്കെ പറ്റും നല്ല വെയ്ല്ള്ള സ്ഥലത്ത് കായ്ച്ചും അതിന് അധികം വെള്ളൊന്നും മാ കൂടുതല് പറ്റൂല്ല ചീഞ്ഞ് പോവും പറമ്പ് വയ്ക്കാ ണ്ടാവും നല്ലോണം കായ്ക്കും. പറമ്പിലൊക്കെ കുഴിച്ചിട്ട ഞങ്ങളത് ഗേറ്റിന്റെ അവിടൊക്കെ വെച്ചത് കൊ ചറ്റപ്പ കൂടി ഞാൻ പറഞ്ഞ കൂടെ വെട്ടികളണംപ്പ് പറഞ്ഞു ആ തിക്കൂടൊക്കെ വന്ന് ക്കണ്ട്
ഫുഡൊക്കായോ
ആയിട്ടില്ല ഞനക്ക് ഇവിടാ അത്ണ്ട് ഡ്രാഗണ് ണ്ട് മറ്റേ കുയ്ച്ചിട്ട്ട്ട്ണ്ട് അബിയുണ്ട് സപ്പോ കണ്ട്
ആ അങ്ങനത്തൊക്കെ ഇവിടേണ്ട് ഇവടേയും ഇതേപോലെ ഫ്രൂട്ടസ് ആണ് കൂടുതൽ
പ്പല് അത് ഇതൊക്കെ കൊറേ പേരുകളുണ്ട്
നിങ്ങളാ കുഴിച്ചിടുക
എന്റെ ഹസ്ബന്റ് ഞാന് പോയി ച്ചിട്ട് ഇന്നാദ്യായിട്ടാ പോയെ അല്ലാതെ കൊണ്ടൊരു സുഖങ്ങളും കാര്യ കയറ്റ്
ഏ
പ്പം അങ്ങനെ ഉണ്ടാവല് തന്നെ പ്ലിലാവ് തേങ്ങോക്കെണ്ട് അതൊക്കെ ഞാൻ കുഴിച്ചിട്ടിരുന്നുണ്ട് ഞാൻ കഴിച്ച ഴിച്ചിട്ട് തെങ്ങ് ഒക്കെ നല്ല കായ്ച്ചാരുന്നു അത് കൊറേ പത്ത് പതിനെട്ട് തെങ്ങുണ്ടയില് ഏറ്റം കായ്ച്ചല് ഞാൻ വെച്ചതന്നായിരുന്നു പിലാവും അതുപോലെ തന്നെയാണ് വെച്ചപ്പോ മൂന്ന് പിലാവ വെച്ചയെല്ലാം വരിക്ക ചക്ക അതൊക്കെ കായ്ച്ചാ തൊടങ്ങി പൊട്ടു തയ്യൊന്നും അല്ല വല്യയ തയ്യ് തന്നെ ഇങ്ങളാം കുടിരുന്ന ആ ടൈമിൽ തന്നെ ഞാൻ വെച്ചത്
ആ ഞങ്ങൾ കൂടിരുന്ന കൂടിയിരുക്കണീന്റെ മുന്നേ തന്നെ തയ്യോളൊക്കെ കൊണ്ടന്നു വെച്ച്
ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊണ്ടോയി കൊടുക്കും ന്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുന്നടുത്ത് അവടൊള്ള കമ്പനി അതിലെ ആൾക്കാർക്ക് ഒക്കെ കൊണ്ടോയി കൊ ടുക്കും ചക്കക്ക് ആവശ്യം അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോ വണ്ടി വെച്ച് കൊണ്ടോയി കൊടുക്കും ഷ്ടാണ് പിന്നെ എല്ലാരും കൂടെ ഒക്കെ ഒണ്ടാവുമ്പളേ കഴിക്കു അല്ല അപ്പൊ നമുക്ക് ഒരു അധികം മെനക്കെടൂലല്ലോ പിന്നെ വാഴണ്ട് ച്ചിണ്ട്
ഈ ഡ്രാഗണ് വെറുതെ തിന്നാ രസല്ലില്ലേ ങ്ങൾ ജ്യൂസ് അടിച്ചിലാ
ജ്യൂസ് നല്ല പാലാർന്നിട്ട് ജ്യൂസ് അടിച്ചാ നല്ല രസാ പാലാരാതെ പറ്റൂല
ആ
ആ അങ്ങനെ രസല്ലിങ്കിലും നല്ല സാധനാനതെന്ന് രക്തമൊക്കെ ശുദ്ധിയാവണ സാധനം
ആ
ആ അതെ നല്ല മധുരാ അങ്ങനെ കഴി ക്കാൻ രസമാണ് അപ്പൊ ഒരു പുളിപ്പും മധുരം കൂടിയാണ് എല്ലാർക്കും ഒന്നും അതിന്റെ ടേസ്റ്റ് പറ്റൂല വലിയ രസമുള്ള സാധനം ഒന്നും അല്ല പക്ഷെ നല്ല വെലയാണ് ആ ഇവിടെ എന്റെ ഹസ്ബന്റ് കൊറേ മുന്നേ തൊണ്ണൂറ് രൂപ മറ്റോ കൊടുത്ത് ഒരു ഒറ്റൊരു പഴം വാങ്ങീട്ട് ആദ്യം ഫസ്റ്റ് കൊണ്ടുവന്ന് ഇപ്പളൊന്നുമല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്നൊക്കെ എറങ്ങി തുടങ്ങുന്ന ആ ടൈമില് ഇപ്പൊക്കെ കടകളിലൊക്കെ തോനെ ഉണ്ടല്ലോ എല്ലാ ആ കടകളിലും ആയില്ലേ നല്ല വെലയുണ്ട്
നിങ്ങള് വിക്കലുണ്ടോ
കിട്ടിയ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും കൊടുക്കും
ഉം
താന കാശിനൊന്നുമല്ല അടുത്തുള്ളവർക്ക് മക്കക്ക് കുടുംബത്തക്ക് ഒക്കെ അങ്ങനെ കൊടുക്കും അങ്ങനെ വിറ്റിട്ടൊന്നും ഇല്ല ഇതുവരെ ആരേലൊക്കെ വരുമ്പോ ജ്യൂസ് അടിക്കോ ആ
കൃഷിയാണിലേ മെയിന്
അല്ല അങ്ങനെയൊന്നുവില്ല കൃഷിയാ മെയിനായിട്ട് കൃഷി അങ്ങനെ കച്ചവടത്തിനുള്ള ഒന്നുമല്ല നമ്മള വീ ട്ടിൽ ഒരു രസല്ലേ നമ്മുക്കങ്ങനെ പോയി ഇങ്ങനെ അയിന്റടുത്ത് ഇങ്ങനെ പോയിക്കുമ്പോ കാണാനാ രസം കുറേ കഴി ക്കാനൊന്നുവല്ല എന്തേലൊക്കങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കാണണം
ആ ഞങ്ങൾ ഇതുമാതിരി റംബൂട്ടാനെ എല്ലാർക്കും കൊടുത്തു ചുറ്റുവട്ടത്തും കുടുംബക്കാർക്കും
ഉം ഉം പ്ലാവാളുണ്ട് നെല്ലി ണ്ട് അങ്ങനെ ഒരു പിന്നെ ഈ ചാമ്പക്കാള് ഇണ്ട് രണ്ട് മൂന്ന് ഐറ്റം വെള്ളേം റെഡും ഒക്കെണ്ട് ആപ്പിൾ ചാമ്പക്ക ഉണ്ടല്ലോ അപ്പൊ പിന്നെ മറ്റേത് ഉണ്ടല്ലോ മറ്റേ എന്താണ് ഇത്ണ്ടല്ലോ ഇളന്തപ്പഴണ്ട് അങ്ങനെണ്ട് ഓരോന്ന്കള്
ഉറുമാമ്പഴം ണ്ട് അത് പിന്നെ കായ്ച്ച്ങ്ങനെ പൂവ് ചാടിങ്ങോണ്ടി ഇരിക്കും കായ്ക്കാൻ പറ്റീട്ടില്ല പുടിച്ചിട്ടില്ല പുടിച്ച്ണില്ല എന്താ അറീല
ആഹ്
പിന്നെ ഇതുണ്ടെടീ മെറാക്കിൾ ഫ്രൂട്ട് ഉണ്ട് നമ്മള് പുളിള്ള എന്ത് പഴം തിന്നിട്ടും അത് കഴിച്ച നല്ല മധുരേക്കാരം അത്ണ്ട് അതിനെ പറ്റി അറിയോ അൻ ക്കറിയോ സംഭവം ചെറിയ ഒരു പഴാണ്
അത് ശെരിയാ അങ്ങനെ ഉണ്ടോ
ആഹ് എന്ത് കഴിച്ചാലും കുറേ നേരത്തിന് നമ്മളെ വായില് നാരങ്ങൊക്കെ വെറുതെ പിഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുടിച്ചാല് പൻസാരീം ഉപ്പും ഒന്നും ഇടാതെ നല്ല മധുരേക്കാരം അച്ചാറൊക്കെ കൂട്ടീട്ട്ണ്ടെങ്കി ഒക്കെ തൊള്ളക്ക്‌ മധുരം കാരം പുളി വരെ നമ്മക്ക് എന്തും തിന്ന ആ ടൈമില് ഒന്നും അറീല ആഹ് നല്ലോണം കായ്‌ച്ച്ക്ക്ണു. പക്ഷെ കായ്ച്ചിട്ട്
ഏഹ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാരും ഇങ്ങനെ പറയുന്ന കേട്ട്ക്കുണു
അതെ യൂട്യൂബില് അടിച്ച് കൊടുത്ത് നോക്കാണിം മിറാക്കിൾ ഫ്രൂട്ട്ന്ന് പറഞ്ഞിട്ട് അതിലിങ്ങട്ട് കാണ അതിന്റെ ഫ്രൂട്ടും സംഭവങ്ങളും അയ്‌ന്റെ തയ്യ് അതിന്റെ കുരു കുഴിച്ചിട്ട അതിന്റെ കുരു കുഴിച്ചിട്ട തയ്യായി വരും
ഏഹ്
ഞങ്ങളോടൊക്കെ കുരു ഇട്ട് ഇട്ട് ഇട്ടോട്ത്തൊക്കെ ഇണ്ടായി അവിടെ ഇവിടേം ഒക്കെ കായ്ച്ച്
പിന്നെ എന്തൊക്കെ
ന്നായിക്കോട്ടെടീ ശരി ന്നാ
ആഹ്